ആകെ
ആ കേക്ക്ണ്ട് എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം കൊർച്ച് കയ്യട്ടെ
അവടെ മഴ പെയ്തില്ല
ആ വടെ പെയ്തു ഇന്ന് പെയ്തു ആ അയ്ന്റെ മുന്നെ കൊർച്ച് മുന്നൊന്ന് പെയ്തു ഭയങ്കര ചൂടല്ലേ അയ്ന്നൊക്കൊരാശ്വാസായി
ആ ആ ആ ഓ ഇവടെ നന്നായിട്ട് പെയ്തു ഇന്നലെ പെയ്തു ഇന്ന് പെയ്തു
ആ നല്ല രാത്രി നല്ലൊരു ഇടിയും വെട്ടി പെട്ടെന്നങ്ങട്ട് ഞെട്ടിച്ചാടി ഇന്നലെ മഴ പെയ്തു രാത്രി മഴണ്ടേന്നു പക്ഷെ അയ്ന്റെ എടേലൊര് പ പന്ത്രണ്ട് മണിയൊക്കാകുമ്പോ നല്ല ഉറക്കത്തിലിങ്ങനെന്നു അയ്ന്റെടക്കൊരു ഇടി അങ്ങട്ട് പൊട്ടി പെട്ടെന്നെണീറ്റ് അങ്ങനൊക്കെണ് ആ ആ ഞാൻ പിന്നെ ചെറിയ സൗണ്ട് ണ്ടായാലും അറിയും അതോണ്ട്
അത് ശെരി ഞാന്ന്നലെ ഇൻവേട്ടറും ഫ്രിഡ്ജൊക്കെ ഊരിത്തെന്നെ കെടന്യീനത് പറയാൻ പറ്റൂലല്ലോ
ആ ശെരിയാണ് നല്ല ചൂടല്ലേനോ അയ്ന്നൊരു സമാധാനം കി ട്ടിലേ മഴ പെയ്തോണ്ട്
ഞാൻ പറയാ ചൂടായപ്പോ പാമ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയ ഞമ്മ ക്ക് സമാധാനല്ലെങ്കിലും ഓൽക്കെങ്കിലും സമാധാനം ണ്ടായിക്കോട്ടെ
പേടിയാണ് നമ്മക്ക് തൊർന്നിടാ ജനവാതില് തൊർന്നിടാപ്പങ്ങനെ ആലോയ്ക്കുമ്പം ചൂടോണ്ട് നമ്മക്ക് വീട്ടിന്റെ ഉള്ള്ന്ന് പൊർത്തെർങ്ങാൻ വെയ്യ ന്നാ ജനവാതലം തൊറ്ന്നിട്ട് ക്കട്ക്കട്ടെന്ന് വെച്ച അതും വെയ്യ
അതെ ഞാൻപറയാ ഞാന് സ്വന്തണ് ന്നലും കള്ളര് വെര്ന്നന്റെ പേടി അത്രല്ല അപ്പൊ പാമ്പിന്റെ പറഞ്ഞപ്പോ എന്നും എല്ലായിടത്തും പരിശോധിച്ചിട്ടേ ക്കെടക്കുള്ളൂ
കെടക്ക്ണതന്നെ എല്ലാരും പറിണ്ട് കൊറേ വീട്ടിൽ അങ്ങനെ കണ്ടില്ലേ കൊറെേ കുട്ട അങ്ങനെക്കെ ഇതായിം ചെയ്തിലെ
ആഹ് ഇപ്പൊ ഇന്ന് ന്റെ തറവാടിന്റെ മുൻപിലന്നെ ഇന്നലെ ന്റെ ഇളച്ചി പറഞ്ഞെട്ടു പെരുമ്പാമ്പിന്റെ കുട്ടി
തന്നെ
പന്ത്രണ്ട് മണിയ ആകുമ്പോ മൂത്തച്ഛന് ഉള്ളേക്ക് കേറിയൊക്കുമ്പോ രാത്രി പകലല്ല രാത്രി ഓൻ രാത്രിയാ പണി കഴിഞ്ഞ് വരുന്ന് അപ്പൊ വീട്ടിലേക്ക് കയറിയപ്പണ്ട് റ്ഞ്ഞു പെരുമ്പാമ്പിന്റെ കുട്ടി ആ കുട്ടിനെ കണ്ട സ്ഥിതിക്ക് ഇഞ്ഞി വേറെ പാമ്പുകളും അതിന്റെ അടുത്തൊക്കെ ണ്ടാവും
ശ്രദ്ധിക്ക
അങ്ങനെ താഴേക്കൊക്കെ നല്ല അങ്ങനെയല്ല ഒരു പാമ്പക്കൾക്കൊക്കെ നിക്കാൻ പറ്റിയ ഒരിടാണ്
ആഹ് അങ്ങനെയൊക്കെ ആകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഉം നല്ലോണം ശ്രദ്ധി ശ്രദ്ധിച്ച് വീടിന്റെ ചുറ്റുള്ള ജനവാതില് അങ്ങന്ത്തെ കാര്യങ്ങളൊന്നും തൊറന്ന്ടരുത് എപ്പഴെങ്കിലും നമ്മള് തൊറ്ന്ന്ട്ടാ മതി ആഹ് സമയത്ത് കേറിക്കൂടയ്
ആഹ് എവിടെ നാറീല നമ്മളത്രെ കാണൂല ചെറുതൊക്കെ നമ്മള് തീരെേ കാണൂല അറ്റക്ക് ചുരുണ്ട് കടക്കാൻ ഇത്തിരി സ്ഥലം മതിയല്ലോ
അത്രയും ചൂടല്ലേ പറ്ഞ്ട്ടും കാര്യല്ല അപ്പോ ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കണേക്കാരം അപ്പൊ മഴയൊക്കെന്ന് പെയ്യുമ്പോ ഓൽക്കും സമാധാനം കിട്ടട്ടെ പറഞ്ഞ പോലെ
ആഹ് അതെ ഞമ്മള് പിന്നെ ചൂട് എങ്ങനെലൊക്കെ സയ്ച്ച് എങ്ങനെലൊക്കെ കയ്ഞ്ഞു പോകുക്ക ഇത് പാമ്പിനെ ഇതന്ന് പറഞ്ഞാല് ഞമ്മള് പറയാ പാമ്പ് വെഷള്ള സാധനാണല്ലോ ഒറ്റ കുത്ത്ത്തിയാൽ നമ്മളെ കഥ കഴിഞ്ഞു ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി പോവാനോ അല്ലെങ്കിൽ ഇത്ര സമയം പിടിച്ചിക്കാനോ നമ്മോട് കയില്ല
ക്കയ്യൂല
ഇനിപ്പോ ഒരു ആക്സിഡന്റ് പറ്റാണെങ്കില് എന്തെിലും പറ്റാ നമുക്ക്തിന് പരിഹാര ഉണ്ടാവും നമക്ക് വിചാരിക്ക എല്ലില്ലാതൊരു താണല്ലോ
ആഹ് പടച്ചോൻ കാക്കട്ടെ അങ്ങനെയൊക്കെ ആവുമ്പോ പേടിയാണ് ഓരോ ഓരോന്ന് ഇങ്ങനെ കേക്കുമ്പളും വെള്ളൊക്കെണ്ടങ്ങട്ടെ വെള്ളക്കെണ്ടയ്നോ ബുദ്ധിമുട്ടായോ എന്താ അവിട്തൊക്കെ അവസ്ഥ
വെള്ളം ഞങ്ങൾക്ക് പാട്ത്ത് കെണർന്ന് ഞങ്ങൾ അടിക്കലാണ് ഞങ്ങളെ വീടിന്റെ പരിസരത്ത് പൊതുവെ വെള്ളം കൊറവാ വേനൽക്കാലത്ത് വേഗം കെണറ് വറ്റും
ഏഹ് അപ്പോ പാടത്ത് കെണറ് കുത്തീട്ട് അങ്ങനെ അതിന്ന് വെള്ളം ട്ക്കലാവൂല്ലേ
ആഹ് പാടത്ത് ഞങ്ങൾക്ക്‌ മൊത്തത്തില് കൊറെ പെരക്കാര് ഇങ്ങനെ പതിനഞ്ച് ഇരുപത് മോട്ടോറൊക്കെ ഉണ്ട്
ആഹ് അത്രെ ആഹ് അത്രയും വള്ളംണ്ടാവോ ഇരുപത് മോട്ടറൊക്കെ അടിക്കാ മാത്രമൊക്കെ വെള്ളണ്ടാവോ
ആഹ് വെള്ളം ണ്ടാവും ഇവിടെ പള്ളിയിലേക്ക് അങ്ങനെ എടുക്കലാണ് പാടത്ത്ന്ന് പറഞ്ഞാല് പുഴന്റെരു സ്ഥലാണ് പിന്നെ തോടുകളൊക്കെ ഉണ്ട് അങ്ങന
ആഹ് അപ്പൊ അതെങ്ങനെ നിങ്ങൾ എല്ലാരും കൂടെ സ്ഥലം വാങ്ങിച്ചിട്ട് അങ്ങനെ കുത്തിയതാ
ആളെ തന്ന് അതാണ് ആ പടത്ത് ഒരാൾ അങ്ങനെ കിണർ കുത്തി തന്നതാ ഈ ഞങ്ങളുടെ ഈ ഭാഗത്തേ പൊതുവെ വെള്ളത്തിന് ചെറിയൊരു ബുദ്ധിമു അപ്പൊ പാടത്തിന്റെ സ്ഥലത്ത് ഒരളങ്ങനെ സ്ഥലം തന്ന ട്ട് ഓളി കേണറ് കുത്തി തന്നതാ
ആ വല്ലിയ കാര്യണല്ലേ
ആഹ് മോട്ടർ വെക്ക നല്ല കാര്യം നല്ല കാര്യം തന്നെ അയാൾക്ക് അത്രയും പ്രതിഫലം അയാൾക്ക് കിട്
കൊടുക്കട്ടെ അതന്നെ അതെ ചിലരക്കെ ആനെ കൊടുക്കണോര് ഉണ്ട് ഇന്നാള് ഞാനിപ്പ ആരാന്ന് പറഞ്ഞ അങ്ങനെ കേട്ട് അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോ എന്താ വെച്ചാല് ഓർക്കും അതൊരു കാര്യം നാളക്കും കാര്യായി എന്നാ ക്കും കാര്യായി അങ്ങനെയൊക്കെ നല്ല മനസ്സുള്ള മനുഷ്യന്മാരും ഉണ്ടാവട്ടെ
ആഹ് അത് അങ്ങനത്തെ കിണറില് വേഗം ഒന്നും ബ
ഉം പറ്റൂല അത്ര ഇരുപത് ട മോട്ടർ എന്നൊക്കെ പറയുമ്പോ അത്ര നല്ല ഇത്ണ്ടാവുമല്ലോ അറിയ
ആഹ് പിന്നെ പള്ളിലേകൊക്കോ എടുകയന്ന് പറയ്പോ എത്രേ പള്ളിയിലേക്കൊക്കെ വേണ്ടേ
അതന്നെ പിന്നേന്ന്റഞ്ഞാല് വെള്ളന്ന്ർഞ്ഞാല് അത്രയും നമുക് ക്ക് വേറള്ളതൊക്കെ എന്തോ നമുക്ക് എന്തെിലൊക്കെ ചെയ്യ വെള്ളം നമുക്ക് ഇല്ലാതെ ഒന്നിനും കഴിയൂല്ലല്ലോ
ആഹ് വെള്ളം വഴി ഇതൊന്നും നമ്മൾ തടഞ്ഞു വെക്കാൻ പറ്റൂ നമ്മള അവകാശം ഒക്കെ എടുക്കാൻ പറ്റല്ല എല്ലാർക്കും കൊടുക്കും
ആഹ് അതന്നെ അത് നല്ലൊരു കാര്യണ അറിയാം
ആഹ് അപ്പൊ ഞങ്ങളങ്ങ അ അടിക്കല് അപ്പ ഞങ്ങ വെള്ളം കരുത്തും പിന്നെ പിന്നെ ജല രീതി ഇണ്ട്
ആഹ് ആഹ് അത് പിന്നെ വർക്ക്‌ തുടങ്ങിയോ
ആഹ് ജലനിധി എന്നാൽ നമ്മൾ ഈ പ്രദേശത്തെ ആൾക്കാരൊക്കെ കൂടി കൂടി ഒരു ടാങ്കിലേക്ക് അട ച്ചട്ടെ ആഹ് ടാങ്ക്ന്നു ഓരോ വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്താട്ട അങ്ങനെയാണ്
ആഹ് ആഹ്
ജനനിധന്റെ വെള്ളം പറഞ്ഞ മറ്റേ ജപ്പാൻ കൂടി വെള്ളം ഉണ്ട് അത് കിട്ടിയിട്ടില്ല
കിയിട്ടില്ല ആഹ് ആഹ് ആഹ്
കണക്ഷന് ഞങ്ങടെ എടുക്കയല്ല മറ്റേ ഈ ബ്ലീച്ചിങ് പൌഡർ ഒക്കെ ഇട്ടാട്ടില്ല
ആഹ് ആഹ് ആഹ്
അത് ഞങ്ങൾ എടുക്കല്ലേ ഇത് പറഞ്ഞാ ഞങ്ങള് നല്ല വെള്ളം തന്നെ കുടിക്കാൻ ഒക്കെ പറ്റുന്ന നല്ല
ആഹ് ഇതങ്ങോട്ട് എങ്ങനെ ഇപ്പങ്ങളെ കിണാറ് ഇങ്ങനെ കൊറെ ദൂരെ ആണോ അതോ മോട്ടർ ഇട്ട എങ്ങനെ ഇങ്ങള്
ഒരണ്ട് കിലോമീറ്ററോളം ഒക്കെ ഉണ്ടാവും
ഏഹ് അത്രയൊക്കെ ഉണ്ടല്ലേ
അത്ര ദൂരണ്ട് അത് വന്ന് എൻ ഒന്നും മോട്ടറിന് പ്രശ്ന എവിടെങ്കിലൊക്കെ വെള്ളി ഈ മോട്ടറിന്റെ ഈ കറന്റ്‌ വരുന്ന വള്ളി ഉണ്ടാവല്ലോ അവിടെ അപ്പൊട്ടിയിട്ടും എന്തലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും
അപ്പൊ പൈപ്പ് ഒക്കെ നിങ്ങളെങ്ങനെയ കൊണ്ടുപോകാ അങ്ങനെ ആവുമ്പോ
പൈപ്പ് കുറെ മണ്ണിന്റെ അടി കൂടെ പോരുന്ന സ്ഥലം ഇണ്ട് കുറെ മുകളിലൂടെ പോരുന്ന സ്ഥലം ഇണ്ട് റോഡ് ആഹ് അ അയിന് സമയൊക്കെ വെച്ചാല് അഞ്ചും ആറ് ഏഴും മോട്ടറൊക്കെ ഇതിലേ പോരുന്
ആഹ്
ആഹ് കിണർന്ന് തന്നെപ്പൊ ഞങ്ങളെ വീടിന്റെടുത്തിന്റെ വീടിന്റെ തറവാട്ടക്ക് തറവാടിന്റെ മോളത്തെ വീടക്ക് അതിന്റെ അപ്പറത്തെ വീടക്കൊക്കെ ഉണ്ടാക്കി കിണറിന്ന് വരുന്ന അപ്പൊ ഇപ്പൊ ഞങ്ങളെ മോട്ടർ മേലെ തന്നെ മൂന്ന് കണക്ഷനൊക്കെ ഉണ്ട്
ഏഹ്
അപ്പൊ ഞങ്ങൾ വാൾവ് വെച്ചാട്ട് ഓരോരുത്തര് ഇടുമ്പോ ആഹ് വാൾവ് പോയി തിരിച്ചു
ആഹ് അങ്ങനെയല്ലേ അപ്പൊ
ഞങ്ങൾ താഴ് ഭാഗം പാടും മോൾ ഭാഗം ഒരു പാർ
ആഹ്
അതാണ് പ്രശ്നം
അപ്പൊ അങ്ങനെ അല്ല ഇത് മോട്ടർ ഇടുമ്പോ നമ്മളിങ്ങനെ കാത്തിരിക്കണം അല്ലേ അങ്ങനെ ഉണ്ടാവൂലേ തിരിച്ചാൻ വേണ്ടിയിട്ട്
ആഹ് തിരിച്ച ആഹ് നമ്മൾ മോട്ടർ ഇടുമ്പോൾ നമ്മൾ പോയട്ട് എങ്ങോട്ടോ തിരിഞ്ഞോണ്ട് നിൽക്കണം നോക്കണം അപ്പ ഞമ്മള ഭാഗത്തേക്കല്ലേ ഞമ്മള് തിരിച്ചു വെക്കണം ഒരറ്റ ഓരോരുത്തര് മോട്ടർ ഇടുമ്പോ നമ്മള് മോട്ടർ ഇടുന്ന പോലെ തന്നെ ഞമ്മള് അവിടെ പോയി വാൾവ് എങ്ങോട്ടാ നോക്കാട്ട് തിരിച്ചാലും പറ്റുള്ളൂ മറ്റേ അങ്ങോട്ടാണ് തിരിഞ്ഞു നൽക്കണെങ്കിൽ മോട്ടർ ഇട്ടാൽ അങ്ങോട്ട് വെള്ളം പോകും
ആഹ് അപ്പൊ കറന്റ്റും ബില്ലൊക്കെ എല്ലാരും കൂടെ ഷെയർ ചെയ്തിട്ട് എടുക്ക്
അല്ല കറന്റ്‌ ബില്ല് ഞങ്ങളത് ഞങ്ങള് അങ്ങനെ തന്നെ വരിക
അങ്ങനെ വരില്ലേ ആഹ് നമ്മള് ഇടുമ്പോ നമ്മള് കണക്ഷൻ നമ്മള് അതില ആഹ് ആഹ്
പക്ഷെ ഞാൻ പറയും ഞാനൊക്കെ നല്ല വെള്ളം നല്ലാ വെള്ളം ഉള്ളടത്തുനിന്ന് വന്നു
ആഹ് അത് അങ്ങനെ തന്നെ ചിലർക്ക് അങ്ങനെ ഉണ്ടാകാം നല്ല വെള്ളം തല്കൾക്ക് വെള്ളമല്ലാത്ത സ്ഥലങ്ങളിൽ പോയി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് അതേപോലെ എന്റെ ഏട്ടത്തി ഇതേ മാതിരി തീരേ വെള്ള ഇല്ലാത്തടുത്ത എത്തി കല്യാണം കഴിഞ്ഞപ്പോൾ വെള്ളം കൊടുന്ന് കൊറേ ബുദ്ധിമുട്ടിണ്ട് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് ന്നും ആയിട്ടില്ല എന്നാലും
ആഹ്
ഉം
അത് തനെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം വെള്ളം ഉണ്ടാവുക എന്ന് പറയുന്നത്
ആഹ് പിന്നെ എന്റെ നാത്തുൻമാരൊക്കെന്ന് പറഞ്ഞാല് വെള്ളം ഇല്ലാത്തോടത്തന്ന് വന്നത് എന്റെട അല്ല വേള്ളു
വെള്ളായിലെ ഉം ഇവിടെ ഞങ്ങള ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടല്ല പക്ഷെ ഞങ്ങക്ക് പ്രശ്ന വെള്ളം ഇല്ലാത്തോണ്ടല്ലാം വള്ളം ഇപ്പോ അത് മാറിട്ടോ ആദ്യം അങ്ങനെരുന്നു വരും എന്നിട്ട പിന്നെ നമുക്ക് ഒന്നിനും പറ്റുല തിരുമ്പാൻ പറ്റൂല ഒന്നും പറ്റില്ലെ വെള്ളൊക്കെ അതേപോലെ മഞ്ഞ കളറില വല നല്ല
അത് ഞങ്ങളടൊക്കെ കിണറിലെ വെള്ളം നല്ലോ താവുമ്പോ ഉണ്ടാവും പിന്നെ ചാലയൊക്കെ കോരി ഒഴിവാക്കുമ്പോ ക്ലിയർ ആവും
ഇതങ്ങനെ തെളിയുല ആഹ് അന്നെ കുറച്ച് രണ്ട് റീങ് മൂന്ന് റീങ് വെള്ളണ്ടാവും ആ ബാത്റൂമ ഒക്കെ കണ്ട് ചോ പിന്നെ നമ്മള് മഴത് വെള്ളം ഉണ്ടാക്കിയാല് പിന്നെ കഴകി വൃത്തിയാക്കലാണ് അപ്പളേ റെഡി ആവുള്ളു നല്ല റിങ് രണ്ട മൂന്ന് റിങ്ങ് വെള്ളമൊക്കെ ഉണ്ടാവും പക്ഷെ ആ വെള്ളം കെട്ടി എന്താ അറിയില്ല എന്താ പ്രശ്നംന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഇപ്പ പിന്നെ കൊറ ആ പ്രശ്ന ങ്ങളൊക്കെ കൊറ കുറഞ്ഞ ട്ടു രണ്ട മൂന്ന് വർഷം ഞങ്ങ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു
ആ ആണെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നം
ആഹ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാതെ വേറൊന്നും കാണാനില്ല അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിനി ഇപ്പൊ പിന്നെ പിന്നെ നമുക്ക് വേനല ആവണ പേടിായിരുന്നു ഐ ആം ഞങ്ങളോ വിട് വിട്ടിൽ മാത്രമേ ഉള്ളൂ തൊട്ടടുത്തൊന്നും ഒരു പ്രശ്നമല്ല അവിടെെ നല്ല വെള്ളമാണ്
ആ അപ്പൊ കുടിക്കാൻ നിങ്ങെന്താ ചെയ്ല്
വേനലായതാണ് നമ്മൾ അടുത്തെ എവിയേങ്കിലും പോവും ങ്ങോട്ട് അങ്ങനെ കുടിക്കാനും ഇതിനെ കൊണ്ടല്ലായരുന്നു ഇപ്പൊ ഇപ്പൊ ഈ പ്രശ്ന ഇല്ലാത്തൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണ്ട് അല്ലെങ്കിൽ അടു- ത്ത് വീട്ടന്ന് കൊണ്ടരും കുടിക്കാൻ കൊണ്ടരും ചേലെ ഇന്നെ തോന്നൂല അത്രയും അങ്ങനെ കളർ മാറിയിട്ടുണ്ട വരും
ഞ അവിടെൊക്കെ കിണറ് കുത്തിയാ വെള്ളം കാണ സ്ഥലം
ആഹ വെള്ളം കാണും
ഇവിടെന്ന് പറഞ്ഞാല് മറ്റേ മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും വേനല്ല അയാൽ വേഗും പറ്റും പാറയാ ൽ
ആ വേനൽക്കെല്ല നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടേ കാരണം ഈ പൊടന്നൊക്കെ ബാറുമ്പോ വൃത്തിയാക്കാന് കുളിക്കാന് കുടിക്കാനും ഒക്കെ വെള്ളം കൂടുതൽ വേണ്ടി വേനൽക്കാലത്തല്ലേ
അ പറഞ്ഞ മക്കൾണ്ടാവുമ്പോ ഓല അടിപടി തിരിച്ചിട്ട് നമ്മള് കാണൂല്ല ഓരരും കളിച്ചു ഉള്ളകെ ഓൽ റെഡിയ ആകും
ആഹ
സ്കൂളും കൂടി പുട്ടിയതുകൊണ്ട് നോക്കും മാണ്ടാ മറ്റൊരാവിലെ സ്കൂൾക്ക് പറഞ്ഞത് വൈുന്നേം നോക്കിയാ മതി
ഉ എല്ലാർക്കുംള്ള പരാതിയാണല്ലേ
ആ ആ വേറെന്താ എന്നാ ഐക്കോട്ടട്ടോ
ഏഹ് ഐശരി ആഹ്
ആഹ് ആ